ഹലോ?
ഹലോ? ഹലോ? കേൾക്കില്ല? ഹലോ?
ഹലോ ആഹ് ആഹ് ആഹ്. കേൾക്ക്ല്ലേ? ആഹ് ഇൻ എന്താവടെ റേഞ്ച് പ്രശ്നണ്ടോ?
ആഹ് റേഞ്ച് പ്രശ്നം ഇണ്ടേ.
ഉം ആഹ് ആഹ് ആഹ്
രാത്രി ആയാല പ്രശ്നേ? ഇന്റെ റൂമില് കേറുമ്പളെ എന്താ അങ്ങനെ ഇപ്പോ പോവ്ണ്ട്.
പകലില്ല?
ഏഹ് ഏ എപ്പഴും ഇല്ല എപ്പഴേലൊക്കെ ഉള്ളൂ. അതാണെങ്കിലേ കൊറെ ചേ ഉം കുറെ നേരം നിക്കും.
അത് ശരി.
ചിലപ്പോ ഒന്നിനും കഴിയൂല അറിയാം.
ആഹ് ആഹ് പിന്നെ ഉറങ്ങാനായോ.
ഇല്ല മോൻ. ഉറങ്ങിയില്ല. ഓ ഓൻ പകല് ഉർങ്ങോണ്ടെ. ഉം പിന്നെ മടിയാ ഉം.
അത് ശരി അവിടെ എന്താ രാത്രി കറണ്ട് പോവയുണ്ടോ.
ഇല്ല ഇവിടെ അങ്ങനത്തെ പ്രശ്നം ഇല്ല. പിന്നെ ഇൻവേർട്ടർ ഉണ്ടല്ലോ.
ആഹ് ആഹ്. പിന്നെ ഇപ്പൊ ക ചൂടായിട്ട്. ആഹ് അത് ശരി നന്നായിട്ട് കറന്റ് പോയണ്ട് എവിടെണ്ട് ഇൻവേർട്ടർ ഇൻവേർട്ടർ നല്ല ഈ പി പി എന്ന് ഒച്ച ഉണ്ടാക്കൂല്ലേ, ഈ കറന്റ് പോകുമ്പോ.
ആഹ് ആ ഏയ് അത് ഓവർ എന്തോ എന്ത് കേറിറ്റാ. ലോഡ് ഏറിറ്റാ.
അല്ലാതെ കറന്റ് പോണേ നമ്മള് അറിയില്ല.
ആഹ് അങ്ങനൊരു കൂക്കള് ഉണ്ടാവും കുറെ. ഓരോ തരയാണ്
ആഹ് അത് ശരി എനിക്കറിയില്ല. എനിക്ക് ഇവിട ഇൻവെർട്ടർ ഇണ്ട് പക്ഷേ ഇൻവെ വെർട്ടറെ പറ്റി അറിയൂല അങ്ങനെ.
ഞങ്ങളെ ഇൻവേട്രന്നാല് ഒര് പച്ച ലെയ്റ്റ് ങ്ങനെ വേ പോമ്പോ കരൻഡ് അപ്പോര് പീപീ അറിം കര്ന്റ് വരുമ്പോൾ രണ്ട്പിപിഅറിം
ആഹ് അതന്നെഅത് ന്ക്കാതെ ആ കര്ന്റ്പോണേന് വെര്നേന്ആശബ് ശബ്ദം ണ്ടാക്കി വെച്ച യെന്തോ വിഷയണ്ടോ
ആഹ് നിക്കാതച്ച ലോഡ്താണ് ഒന്നെങ്കിഎസിയോ അല്ലെങ്കി മ്മഅളെ മോട്ട്രഅല്ലെങ്കിൽ ഗെറ്റലോ അല്ലെ കര്ന്റെ അട്പ്പ അങ്ങനെ എന്തെങ്കിലൊക്കെമ്മളൊണാ മേ ചെപ്പം അയൺ ബോക്സ് അങ്ങനെ എന്തെങ്കും ഓണ കെച്ച്ണ്ടാവേര്ക്കും
അല്ല അല്ല അങ്ങനെ ആ അങ്ങനെ കൂക്കല്ലർഞ്ഞത് ഇവിടെ നന്നായിട്ട് കര്ന്റ്പോവുംവെരുംചെയ്യും രാത്രി
ആഹ് ആഹ് അഹ്ഓൾട്ടേജ്കമ്യ
ആ വോൾട്ടേജ് ഇല്ലാണ്ടെ എസി ന്തൊക്കെ പ്രവർ പ്രർത്തിപ്പിക്കുമ്പോളെ മൊത്തത്തില് കര്ന്റ് പോവ്വാവെരാ ആ അപ്പത് നിക്കാത ഇൻവേട്ട്ര ഒച്ച ണ്ടാക്ക്യോണ്ട്ക്കും വെര്ന്നേനും പോണേനുംഒക്കെ
വോൾട്ടേജ് കൊറയും കൊറയുമ്പം എ സിതൊക്കെ ഓണ ആവുമ്പോങ്ങനെ പോക്ണത
ആഹ്ആഹ്
ഉം
ഞാൻ ചോയ്ക്ക ഇൻവെർട്ടറിനെ പറ്റി അങ്ങനെ അറിയൂല
ആഹ്ആഹ് അല്ല നല്ലതാ കാരണം നമ്മൊക്ക് എപ്പ്ളെങ്കി ഒക്കെ എന്തെങ്കി ഒക്കെ ആവുമ്പളേ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ് അറിയാ
ആഹ് ആഹ് ആഹ് അതേപോലെ ഇൻവേർട്ട്രില്എന്തോ ഇത് പ ഒര് ഇതുവെയ്-
ആവെള്ളം ആ അത് ഒരു സാധനണ്ടേയ് അയ്ന്റെ മോൾത്ത് കൊറയുമ്പം ഉം
ആഹ് താന്ന്ങ്ങ
കൊറയുമ്പം ആഹ് ആഹ്അത് നല്ലോണം താഴ്ന്നാലും പ്രശ്നാണ്
ആഹ് എനിക്ക്നാല് അത് അറിയിലായി ന്നാവു മൊത്തത്തില്ഇന്റെമൊത്തം ഇൻവേട്ടറിന്റെ ഇരു താന്ന് പോയതേയ്നി-
ഏഹ്
പിന്നെവടെ ഇന്റെ ഹസ്ബൻഡ് ആതാ ഈ ഇലക്ട്രിക്കിന്റെ ആളാ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ഹസ്ബൻഡ് ഫോണി വിളിച്ചപ്പഞാൻ ക്യാമറല്കാണിച്ച്കൊടുത്തപ്പളാണ് ഇതില് വെള്ളല്ലാത്തൊക്കെ അറിണത് അമ്മ അങ്ങന തെന്ന്അറിയൂല
ആഹ് ആഹ്ആഹ് മക്കളൊക്കെ എവിടെ ഒറങ്യോ
ഓ മക്കളൊക്കെഒറങ്ങി
ആഹ് ഇന്നെന്താഫുഡ് സ് സ്പെഷ്യൽ ഉണ്ടാക്കിനോ
സ്പെഷ്യല് ഇന്ന്ണ്ടാക്കിയിട്ടൊന്ന്ല്ല ഞങ്ങൾ തറവാട്ടില്ലേയ്നിഅവ്ടെ വീട് പണി ണ്ടായ്നി
ആഹ് ആഹ് അട് ‌അട്ത്താ തറവാട്
ആഹ് തറവാടടുത്തന്നെ
ആഹ് ആഹ്
അപ്പൊ അവിടേനി പണിക്കാര് ഉള്ളതോണ്ട് ആ പണിട്ക്ക്‌ണ്ട് ഓട് വീടാണ് അപ്പൊ ഓടൊക്കെന്നെറക്കി ഒന്ന് മേഞ്ഞ് നന്നാക്ക്യതാണ്
ആഹ് ആഹ് ആഹ് എന്നാഒന്ന് പുരോഗമിച്ചേക്കാല്ലേ
ആഹ് മഴൊക്കെ ആവുമ്പോക്കിനൊക്കെ ഓട് വിടാവുമ്പോങ്ങനെയാണല്ലോ
ആഹ് അല്ല അടെ ഉമ്മീൻ ബാപ്പറ്റൊക്കെ ഉള്ളൂ
അല്ല ഇളച്ചിയുണ്ട് ഇളച്ചുണ്ട് എല്ലാരും ഉണ്ട്
ആഹ് ആഹ്
ഉ
അങ്ങനെ പോവത്തില്ല നിങ്ങളെന്ത് ആഹ് ന്നാ മോള് വന്നീല്ലേ
ഓ മോള് വന്ന് ഓള് ഒറങ്ങി ഓള് വേഗ
ഏഹ്
ഓഹ് ഓക്കും ഓളെ ഉപ്പക്കൊക്കെ ബെഡ് കണ്ടാൽ മതി-
ഏഹ് ഒറങ്ങണെങ്കിലേ
ഒറങ്ങാന് ഓ ഓളെ രണ്ടനിയന്മാരുണ്ട് ഓല് എത്രാലും ഒറങ്ങൂല ഓലപ്പോ ഒന്നോ രണ്ടോ മണി- ക്കൂറി നമ്മള് കെടന്ന് കൊടുത്താല് ഓള് ഒറങ്ങും അല്ലെങ്കിൽ ഉറങ്ങൂല
ഏഹ്
പിന്നെ പിന്നെ തറവാടില് പിന്നെ പണിക്കാരായതുകൊണ്ട് ആ വെയില് ഫുള്ള് കൊണ്ട് ഇപ്പ രാത്രി കുളിച്ചത് കൊണ്ട് വേഗം ഒറങ്ങിയതാ
ആഹ് ക്ഷീണിച്ചിണ്ടാവെ-
ആഹ് അങ്ങനെ ഒറങ്ങിയതാ അല്ലെങ്കി ഒറങ്ങൂല
ആഹ് ആഹ് ഏഹ് ഇല്ല ഈ ജൂൺ മാസ്ത്ത്ല് അഗലവാടി ചേർത്തണം ഓന് മൂന്ന് വയസ്സായിറ്റൊള്ളു ഈ പതിനാലാംന്തിക്കെക്കെ അപ്പോന് ളം അംഗലവാടീ ചേർത്തണം
ആഹ് മൂന്നേ മുക്കാലൊ ക്കാവണല്ലാെ പ്പത്
ആഹ് ആഹ് ആഹ് ചേർത്തണെങ്കി ഒന്നെങ്കില് ജൂൺല് ചേർത്തണം അല്ലെങ്കി ഞവംബർല് പ്രവേശനോത്സവപ്പാ രണ്ട് ദിവസങ്ങൾലല്ലെ ഒള്ളൂ
ആഹ് ആഹ് ആഹ് ആഹ്
ഉം അപ്പം പിന്നെ ആയീലേ ഇതിലെങ്കി ഒക്കൊന്ന് കേറി നോക്കണം പറ്യാ
ഉം ഒരു കൊല്ലം അംഗലവാടീല് പോണെ നല്ലതാ എൽ കെ ജീല് പോയേനുമ്പ് അഗലവാടീല് പോയാലേ
ഒര് നേരം ഒരു കൊല്ലം പോയിട്ട് ഒര് നേരം കുത്ത്ർക്കാേ അറീലാ
അയ് ഞമ്മളങ്ങെനെ വിചാരിക്കും പക്ഷേ ഓല് പോയി ഒരായ് ച്ച ഓലെങ്ങെനേലും കഷ്ട്ടപ്പെട്ട് പോയാല് പിന്നോല് റെഡി ആവും ഉം ന്റെ മോനൊക്കെ ഞാനങ്ങെനെ വിചാര്ച്ചെത് ഞ്ഞോൻ ഫസ്റ്റ്ലൊക്കെ ഓടി പോരെലും കര്ച്ചിലും എന്തൊക്കേനീന്നാ പക്ഷെ പിന്നെ ഓലെവ്ടെ എണെങ്ങ്യാ പിന്നൊല്ക്ക് പിന്നെ വെല്യ പ്രശ്നണ്ടാവുല
അഹ് ആഹ് ഇവനയ്ന് എന്താ ബ്ടെ അട്ത്തൊരു കുട്ട്യൊക്കെണ്ട് ഓലാെപ്പരൊക്കെ പോയ് കിട്ട്യാ നല്ലതാണ് കാര്ണം ഓൽക്കൊര് മെച്ചൂരിറ്റിം കാര്യങ്ങളൊക്കെ വെര്നെങ്കില് സെര്ക്ക് അഗൽവാടി പോണം
പോവണം
ആഹ് ഓല് സാെയം ആഹ് പ്പം സ്വയം ചെയ്യൂലാന്നല്ല ന്നാലും ഒന്നും കൂട്യൊന്ന് ഡെവലപ്പമാ ഡെവലപ്പാവണെങ്കിലേ ഒന്ന് അഗലവാടീലൊക്കെ പോയി ഒന്നിര്ന്ന് ന്നാലെ എടപയ്ക്മ്പ്ളേ ഇവനൊ ആഹ് ഒന്നാമെ വെള് ഒ പേരക്കുട്ട്യാം ഏഹ് ഒര് ഒരാളെ ഒള്ളൂ ആങ്കുട്ട്യേള് മക്ക്ളേല് ആൺമക്ക്ളേലേ അപ്പം ആഹ് പ്പൊ ഓന്റെ ഏഹ് കുപ്പീത്തിം കൊഞ്ചലും പിരാന്തും ഒക്കെ പാടാവ്മ്പ്ളേ
ആഹ് അയ്ന് ഏറ്റവും നല്ലത് ആദ്യം ഒര് കൊല്ലങ്കലവാടീ പോവാ
ആഹ്
ന്നെട്ട് നെഴ്സെറീ പോവേക്കും നല്ലേ
ഉം എന്തു ആണ്ട് ഏൽക്കൂല ചെൽപ്പം ഞമ്മള് പർഞ്ഞാെന്നും ഓന് പറ്റൂലറ്യാ
ആഹ്
ഉം പ്പെയ്ന് ബെളുംങ്കു ബെള് ന്റെ മൂന്നാം വയ്സ്ത്തെ മാരെല്ലെപ്പം
ആഹ് അതെ ഏഹ് ഇപ്പ ഇപ്പയ്ന് പിരാന്തില്ലാത്ത കുട്ട്യേള് ഇല്ലാ
ഉം ഏഹ് ഇവയ്ന്നാ അങ്ങെൻത്തെ പ്രശ്നൊന്നുല്ലാ ഏഹ് ഇവൻന്നാല് ഇവന് ഒര് അങ്ങൻത്താെര് പ്രശ്നേല്ല പെ കച്ചെറൊന്നും റ്യാ ചെലോര്താണ്ട് കാണുമ്പളേ ഞമ്മള് ഞങ്ങക്ക് ഞാൻ തന്നെ വിചാര്ച്ച് എങ്ങെനെ
ക്കെ ഇന്റെ മക്കള് നല്ലെ കച്ചെറകളാടാ
ഏഹ് ക്ഷെ ഇവന് ഇപ്പ തൊട്ങ്ങീക്ക്ണേ ഈ പൈലോണ്ട് ഇപ്പൊ തോണ്ടലും പുടിച്ചലും മാത്രം അല്ലെങ്കിൽ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരു വീട്ടക്കും വേറെ ഏത് വീട്ടക്കും പോവുല്ല ആരെ ഇപ്പോ കളിക്കാനും പോകുല ഇവടെ തന്നെ ഉണ്ടാവലോന് ഇപ്പൊ പൊറ ത്തൊക്ക ഒന്ന് പോയി ഇവിടെ മ മൂത്താപ്പാലെ മക്കളെപ്പോറ്റും ഇവിടെടു മക്കളൊക്കെ തോ ഇപ്പൊ തോണ്ടാനും പുടിച്ചാനും തിരിച്ച് മറുപടി പറയാനൊക്കെ തൊടങ്ങിന്ന്. അവര് അങ്ങനത്തെ ഒരു പ്രശ്നോടല്ലേന്നു. ആഹ് ഒന്നാമത് ഒറ്റക്ക അവിടെയും ഒറ്റക്കാണ് ഇന്റെ അവിടെയും ഒറ്റക്കാണ് ഇവിടെ ഒറ്റക്കാണ്.
ആഹ് അതാണ് ഇവിടെക്കെ ഇനിക്കൊന്ന് ഒരു മീൻ റ്റ്ന്റെ വായക്കൊന്നും ഒയ്ണ്ടാവൂല ഒര് ഒന്നര വയസ്സിന് മാറ്റിയള്ളു രണ്ടാള് രണ്ടും ആൺകുട്ടികളാ ഭയങ്കര തല്ല
ക്കും വേണ്ടർലറയാ
ഒരു സാധനം വീടിന്റെ ഉള്ളിൽ നല്ലയില്ല. എപ്പ നോ നോക്കിയാലും അടിയും പിടിയും ഓലെ ദേഷ്യത്തിന് വേണ്ടി നമ്മൾക്കുള്ള ആവശ്യല്ല സാധന
ആഹ് വെക്കേഷനും കൂടിയായിട്ടെങ്കും നോക്കും വേണ്ടില്ല. പക്ഷേ ഓല് ഉണ്ടാവുമ്പോ രസാ പെര ഒരു ഒച്ചപ്പാടും അനക്കൊക്കെണ്ടാവും ഇല്ലെങ്കിലാകെരു മൂടോഫേക്കാരം.
ആഹ് പിന്നെ തറവാട്ടിലും ഉണ്ട് രണ്ട് മക്കള് ചെർത്.
ആഹ്
എല്ലാരും കൂടി കൂടുമ്പോ നല്ല രസേക്കാല്ലേ
ആഹ് ഞങ്ങള് വെക്കേഷന് വരിയാന്ന് പറയുമ്പോ തന്നെ ഞങ്ങക്ക് പേടിയാ. ഈ അഞ്ചെണ്ണത്തിനെ മെരിക്കാൻ കഴൂലലേ
അഹ് അഹ് ആഹ്
ഏതായാലും അങ്ങോട്ട് കൊടുക്കുമ്പോ ഇങ്ങട്ട് രണ്ടെണ്ണം കിട്ടണതായോണ്ട് ഓലന്നെ പ്രശ്നം തീർത്തോ
ആഹ് പക്ഷെ ചെൽത് മൂർച്ച കൂടുമ്പളാ പ്രശ്നാവ.
ആഹ് ആഹ് ആഹ് വേറെന്താ ന്നാ ഞാൻ പിന്നെ വിളിക്കണ്ട് ട്ടാ
ഹലോ ഹലോ കേൾക്കില്ല.